ഹലോ
കേൾക്കുന്നില്ലേ
ആ ചെറുതായിട്ട് കുറച്ച് ഒരു സൗണ്ട് കുറവുണ്ട് നോക്കട്ടെ ഒരു മിനിറ്റ്
കേൾക്കുന്നില്ലേ
ഇല്ലാ. കുറവാണ്.
ഇപ്പോളും കുറവാ.
ആഹ് ആഹ് ഇപ്പൊക്കെ, ഇപ്പൊക്കെ.
ആഹ്.. ഏഹ്.. എന്താ വിശേഷം. ചാ കുടിച്ചോ.
ആഹ് ചായ കുടിച്ചു. ചായ കുടിയേനു.
അതെ. എൻക്ക് ഹോസ്പിറ്റൽല് പോകാനുണ്ടായിനു. വൈകുന്നേരം. ഞാന് അങ്ങനെ ഹോസ്റ്റലിൽ പോയിട്ട് ഇപ്പം എത്തിയതേ ഉള്ളൂ.
അതെ. ആഹ് കൊഴപ്പൊന്നുംല്ലല്ലോ. അല്ലെ.
ഇല്ല. ആ രു ചെവിന്റെ. ഞാൻ പറഞ്ഞിറ്റില്ലേ. പർറ്റില്ല. ഒരു ബാലൻസ് ന്റെ പ്രശ്നം. പ്പോ ചെവി കുറച്ചടഞ്ഞിട്ടുണ്ടാരുന്നു. അപ്പോ ഡോക്ടറൊന്ന് ക്ലീനാക്കാൻ പറഞ്ഞ്. അങ്ങനെ ക്ലീനാക്കി വന്നു.
അഹ് ബാലൻസിന്റെ ഇഷ്യൂന് അങ്ങനെ ചെയ്താമതിയോ. ക്ലീൻ ചെയ്താ റെഡി ആവോ.
ഏഹ്... അല്ല. എനക്ക് എന്തോ ഉറക്കിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ഉറക്ക് ഒഴിയാൻ പാടില്ല. കറ കറക്ട് ടൈമില് ഒറങ്ങാൻ പറഞ്ഞിനു എന്നോട്. ഇപ്പോൾ വന്നത് എന്താലും ഒരാഴ്ച വരെ ഉണ്ടാവും. ഒരാഴ്ച് കഴിയുമ്പോൾ ശരിയാവും. ടാബ്‌ലറ്റ് തന്നീനി. വേറെ കുഴപ്പമൊന്നുല്ല. ചെവി ചെറുങ്ങനൊന്ന് അടഞ്ഞിട്ടുണ്ടേനി. അപ്പോ അതൊന്ന് ക്ലീനാക്കി. ഉറക്കം മസ്റ്റാണ്. രാത്രിത്തെ ഉറക്കം ഒഴിയാനേ പാടില്ലാന്നു പറഞ്ഞിന്. ഞാൻ ഇങ്ങനെ, പനി എന്തേലും ഉണ്ടായീനിയോ? ആഹ് ചെറുങ്ങനാ. ഇയാൾക്കിണ്ടായീന്യോ.
അല്ല. ഉമ്മാക്ക് ണ്ടായിരുന്നു. ഇവടെ
അതെ. ഏഹ് ന്നിട്ട് എന്താ ചെയ്ത.
ഉമ്മ ഇവിടെ അടുത്ത്, പരിചയത്തിലൊരു ഡോക്ടറെ കാണിക്ക ന്നേ ചെയ്തത്.
ആഹ് ന്നിട്ടോ, മാറിയൊ.
ആഹ് ഇപ്പൊ പേദണ്ട്. പിന്നഥവാ അങ്ങൻത്തെ പ്രശ്നം വേരാണെങ്കി ആ മര്ന്നെ ന്നെ കഴിക്കാനാ പറഞ്ഞെക്ക്ണെ.
അതെ അപ്പന്നോട് ഡോ പ്പ ർഞ് ഒന്നുംപ്രശ്നോന്ന്ല്ല. അത്ആദ്യം തന്നെ നമുക്ക് ടെൻഷൻണ്ടാകും. തലകറങ്ങുമ്പോ ഭയങ്കര തലകറക്കെനി. പേടിയാവും.
ഉം.
ന്നട്ട് അങ്ങിനിപ്പോ ആദ്യം പ്രശ് ഏഹ് ടെൻഷനായി. പിന്നെ ശെരിയായി. പിന്നെ ഡോക്ടറയ് മൈന്റെയ്യാണ്ടായി. ശരിയാവും. ഒരാഴ്ചവന്നാ അയ്ണ്ടാവുലോ. ടാബ്ലറ്റന്ന്നി. ഒർക്ക്മസ്റ്റ്ക്കിയാതി. സ്ക്രീൻ വല്ലാണ്ട്നോക്കണ്ട. ഓവർവേണ്ട. ഏഹ് പിന്നെ പിന്നെ ത്റെഡിയിക്കോളൂ. വേറെ കൊഴപ്പമൊന്നുല്ല ർഞ്ഞു. ത് പ്പ സമാധാനായി.
ഉം. ഈ തലകറക്കും ഛർദ്യൊക്കെയിട്ട്. ട്ട് എറങ്ങി നടക്കാനൊന്നും പറ്റാതെരുന്നു. ഉം ആഹ് ഫുള്ളായിട്ട് റെസ്റ്റ് റെസ്റ്റെയിരുന്നു. നീച്ചിരുന്നാ അപ്പൊ ആഹ് നീച്ചിരുന്ന അപ്പൊ ഛർദിക്കാവരും. അല്ലെങ്കി തലകറങ്ങും. വീഴാൻ പോവും.
ആഹ്. തലകറക്കന്ന് വെച്ചാ മോളെ വന്നായിരിക്കെറിയീല. അനുഭവിച്ചെ ര്
ആഹ് ശെരിയാണ്.
നമ്ക്കൊന്നും പറ്റ്ല. നമുക്ക് ആഹ് കെടെൻഷനടിച്ച് നമ്മൾളാതാവും. തീരും.
ആഹ്
ഉം അച്ഛന് ഇരിക്കാനും പറ്റ്ല നമക്ക് പോവാന്നെച്ചാ അത് വെന്ന്ന്ന് ചെല സമയത്തത് കൊറവേക്കാരണ്ടാവ
ഉം ഒന്നിനുംപറ്റാതെങ്ങനെ നിക്കണ്ടേ ഉം
ഇപ്പൊ കൊറെ സ്ത്തിന് ആൾക്കാര് ടെൻഷനിടിക്കാതെ പോയണ്ടത് ശരിയാവും ഒറക്കല്ലാംകറക്ട്യ്താ മതി. പിന്നെ ൻ്റെ ബ്ലേഡ്ഡ് കൗണ്ട് കൊർച്ച് കൊറവ്ണ്ട് ഇപ്പയിന്റെ ഫുഡും കാര്യങ്ങളിപ്പം കഴിച്ച് ഇപ്പോ ഏകദേശൊന്ന് കുറേയൊക്കെ റെഡ്യായി.
ആഹ്
ഇപ്പ നേരത്തെ കെടന്നൊറങ്ങലാന്ന് ഒരു മാക്സിമം പോയി പതിനൊന്ന് മണി പത്തര ആവുമ്പക്ക് സ്ക്രീനോഫാക്കും. എന്നിട്ടെന്തെങ്കിലും ബുക്സ് വായിക്കും.
ഉം നല്ല ബുക്സൊക്കെ വായിക്കാറുണ്ടോ അങ്ങൻത്തെ ശീലണ്ടോ?
ബുക്സ് വായിക്കാല്ണ്ടേനി അതൊക്കെപ്പൊ കു ട്ട്യപ്പോ പിന്നങ്ങനെ കൊർഞ്ഞ് പക്ഷേ ഇനിയിപ്പങ്ങനെ ഒന്ന് രണ്ട് ബുക്ക് ഞൻ ഓർഡറാക്കിയിട്ട്ണ്ട്.
ആഹ് ആഹ് എങ്ങൻത്തെപ്പൊ വായിക്കാ നോവല്കളാണോ?
എനക്കങ്ങനത്തെല്ലാംഇഷ്ടം കൂടുതല്
ആഹ്
ആഹ് അങ്ങൻത്തെ അങ്ങൻത്തെ ഒന്ന് രണ്ട് ബുക്കെന്നു
അൻന്താ ബുക്സ് കൊറേ
ഞാൻ പണ്ടേക്കെ അങ്ങൻത്തെ ശീലംണ്ടായിന് മുമ്പൊ ക്കങ്ങൻത്തെ ശീലണ്ടായിനി ഈ ബുക്സ് വായിച്ചിട്ട് ഒറങ്ങാന്നില്ലെ ഞാൻ ബുക്ക്‌ വായിച്ച പെട്ടെന്നോർങ്ങും ഒർക്ക് വെരും ചെയ്യും വേം ഒർങ്ങും ചെയ്യും നമ്മളീ ഫോണില് നോക്കുമ്പോ ഭയങ്കര പ് പ്രശ്നാന്നല്ലോ
ഇനിക്ക് പഠിക്കാനായി ബുക്ക്ട്ത്താലായി ഒർക്കം വെര്ല്
അയ് ശെര്യാ ഓർക്ക് ബുക്കൊട്ത്ത എങ്ങനെ ഒറക്കവരും എന്റനിയത്തിക്കെല്ലാം പെട്ടന്നോറക്കം വെരും. പക്ഷെ ഇങ്ങൻത്തെ ഇൻട്രസ്റ്റുള്ള ബുക്ക് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കരിഷ്ടാണ് ഇങ്ങനെ സ്റ്റോറ്യൊക്കെ വായിക്കണെ.
ആഹ്
ആഹ് അപ്പം ഇപ്പം കൊറെ കൊറവാണ് ഇനി അങ്ങൻത്തെ തൊടങ്ങണം.
അതല്ലേ ഇങ്ങനെ ഓൺലൈനായിട്ട് ഓർഡറെയ്യുമ്പോ വെലകൊറവിന് കിട്ടോ?
ആഹ് മീഷോയിലൊക്കെണ്ടല്ലോ.
ആഹ് അപ്പൊ ചെലോര് പറിണ്ട് അതിലീ പ്രിന്റടിച്ചതിനൊക്കെ ചെലപ്പോ തലതിരിഞ്ഞിട്ടാവും അല്ലെങ്കി അക്ഷരതെറ്റുകൾ കൊറെ ണ്ടാവുന്നൊ
അറിയില്ല നമ്മള് വാങ്ങിട്ട് അമ്മക്കൊന്ന് നോക്കാലാ നോക്കിട്ട് ഞാനിപ്പ അങ്ങനെ ഓഡറെയ്‌താ കിട്ടീട്ടില്ല കിട്ട കി കിട്ടി കഞ്ഞിട്ടില്ലെങ്കി റിട്ടണടിക്കാലോ
ആഹ് ശെര്യാണ്.
ആഹ് അങ്ങൻത്തെ നോക്കി ചെയ്താമതി ന്നട്ട് നമ്മള് വാങ്ങിക്കണമ്മള് യേശം ഒന്ന് നോക്ക റീഡേയിൽ ജസ്റ്റ് നോക്കല്ല എല്ലാ ഭാഗം നോക്ക
ഉം ഇനിക്കും ഇങ്ങനെ ചെറിയൊരു ലൈബ്രറിണ്ടാക്കാന്ന്ള്ള പ്ലനൊക്കെണ്ടായിരുന്നു.
ആഹ് എനിക്ക് ലൈബ്രറിണ്ടാക്ക്ണെ കൊഴപ്പൂല്ല അത്യാവശ്യം ബുക്ക് അല്ലങ്കി നമക്ക് എട്ടിന്റെ പണി കിട്ടും നമ്മളി ഫോ കൊറെ സ്ക്രീൻ നോക്കി ക്കഴിഞ്ഞാലേ ഒരു നല്ലൊരു ശീലാണ് ബുക്ക് വായിക്കാന്ന്ള്ളത്
ഉം പിന്നെള്ളത് ല് ഈ ക്രാഫ്റ്റ് പരിവാട്യാട്ടോ അങ്ങൻത്തൊക്കെ ചെയ്യല്ണ്ട്
ആഹ് അതൊക്കെ ഇഷ്ടാ പിന്നെല്ലേ ആരെങ്കിലും കൂടെ വാണം.
അതെ
ഒറ്റക്കിങ്ങനെരിക്കുമ്പോ ഇത ഏഹ് ഇല്ല പിന്നെ ആരെങ്ങും ഒര് ഇൻട്രസ്റ്റ്ള്ള ഒരാളും വേണം അതാണ് എന്തേ കൂടാന് ഒരാള് വേണം
ആഹ് ശരിയണ്
ആഹ് അപ്പം നല്ല രസായിരിക്കും പിന്നെ ഇഷ്ട്ടെന്ന് ചോയിച്ചാ റീൽസ് ഇങ്ങനാക്കാ റീൽസ് ആക്കാൻ ഭയങ്കര ഇഷ്ട്ടാന്ന്
ഉം ആഹ് റീൽസ് കണ്ടാ സമയം പോണത് അറിയില്ലാ
ആഹ് റീൽസ് ഇങ്ങനെ ആക്കല് റീൽസ് ഇങ്ങനെ സോങ്സിന്റെ ഇതൊക്കെ അങ്ങനെക്കെ റീലാക്കാ അത് ഭയങ്കര ഇഷ്ട ട്ടാണ് പിന്നെ ഈ ഫോണിലേക്ക് പോകുല്ലാ അതാ പ്രശ്നം ആഹ് പിന്നെ എടക്ക് അങ്ങനെയായിരിക്കും പിന്നെ കുക്കിങ് ഇഷ്ട്ടാന്ന് പിന്നെ ഹസ്ബൻഡിന് വല്ലാ ഇങ്ങനെ റീല് പോസ്റ്റ് ചെയ്യുന്നൊന്നും ഇഷ്ട്ടല്ലാ അതാന്ന് പിന്നാ ഇൻക്ക് ഭയങ്കര എല്ലാത്തിലും ഭയങ്കര ഇഷ്ട്ടാന്ന്
ഉഹ്ഹ് ഹം
ഞാക്ക് ഇങ്ങനെ അങ്ങനാ അങ്ങനെ കാണിക്കുന്ന റീല് അങ്ങനെയൊന്നും ഇൻസ്റ്റയിൽ അങ്ങനെയൊന്നും കൂടുതൽ ആക്റ്റീവാകുന്നെ വല്ല്യഷ്ട്ടല്ലാ താല്പര്യല്ലാ ഉം ഇക്ക് എന്തേലുങ്ങനെ‌ ചെയ് ഇങ്ങനെ വാണം ഇല്ലെങ്കിൽ ബോർ അടിച്ച് ചാവും ഞാന്
ഉംഹ്ഹ്
പിന്നേ ഫോണിലേക്ക് പോവും ഫോണിലേക്ക് പോകുമ്പാന്ന് പ്രശ്നവും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ പിന്നെ ടെൻഷനെക്കെ ടെൻഷൻ കേറുല്ലേ
ആഹ് ഓരോന്ന് ചിന്തിച്ച് കൂട്ടിട്ട്ല്ലേ
ഏഹ് ആവശ്യല്ലാത്തത് വെറ്തെ എവിടുന്നൊക്കെയോ കൊണ്ടെരു എടുത്തിട്ട് പൊക്കീറ്റ്
ആഹ് ഞമ്മള് ആവശ്യത്തിന് ഓർമ്മയില്ലാത്ത സംഭവങ്ങളൊക്കെ അപ്പൊ ഓർമ്മയില് ഇങ്ങനെ വരും
അപ്പം വെരും ടെൻഷനടിക്കലാന്ന് പറഞ്ഞ സമയത്ത് ടെൻഷൻ വെരും
ആഹ് എനിക്കിണ്ട് എക്സാമിന്റെ സമയത്തൊക്കെ ആയിക്കാരം എക്സാമിന്റെ സമയത്ത് എത്ര തലകുത്തിയിരുന്നാലും ആലോയിച്ച കിട്ടാത്ത സാധനങ്ങള് ഇങ്ങനെ വെറുതെരിക്കുമ്പോ ഇങ്ങനെ ഓർമ്മയില് വെരും
അതെയാ
ഉം എന്താ ഇക്ക് അപ്പ ഓർമ്മ വരായിന്ന്ന്നൊരു ചിന്താ ആഹ്
ആഹ് ആഹ്
പ്രത്യേകിച്ചിട്ട് നമ്മള് അങ്ങനെ, കഷ്ടപ്പെട്ട് പഠിച്ചു പോയതൊക്കെ ഓർമ്മ വരാതിരുന്നാ
ഉം വെല്ല്യാ സങ്കടായിരിക്കൂല്ലേ.
ആഹ് വെല്ല്യാ സങ്കടാണ് എഴുതാനും പറ്റിയിറ്റില്ലെങ്കിൽ
അത് സത്യാ പറഞ്ഞത്. നമ്മള് ചെലപ്പോ അത്രയും ഇരുന്ന് ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചതായി
ആഹ് ഞാന് രാത്രി പതിനൊന്നര വരൊക്കെ ഇരുന്ന് പഠിക്കും. അങ്ങനെയാണെങ്കി പിന്നെ രാവിലെ മൂന്ന് മണിക്ക് ണീച്ച് വീണ്ടും പഠിക്കും.
ആഹ് അതെ. ഒന്നാമത് ഞമ്മള് ആ സമയത്തിരുന്ന് നല്ല ഒറക്കാ ആ ഒറക്കൊക്കെ കയിഞ്ഞിട്ടല്ലെ നമ്മള് കളഞ്ഞിട്ടല്ലേ പഠിക്ക്ന്നെ
ആഹ്.
അത്രയും നമ്മക്ക് എവിടെങ്കിലും എത്തണന്നൊക്കെ ഇള്ള ആൾക്കാരല്ലേ ആ ടൈമില് എണിച്ച് പഠിക്കാ അല്ലാത്ത ആള് പഠിക്കൂലല്ലോ ആഹ്.
ഇല്ല ഒന്നും ആയിട്ടുണ്ടാവൂല്ലാ എന്തേലൊക്കെ എഴുതെണെങ്കി അറിയണ്ടേ എന്നുള്ളത് വെച്ചിരുന്നു ണീച്ച് പഠിക്കും പക്ഷേ എക്സാം ഹാളിപോയാ ഓർമ്മയുണ്ടാവൂില്ല കയ്യും കാലം വെറക്കലും കാര് ചില് വരലും
ആഹ് അത് ഒന്നാമത് എന്തുകൊണ്ടൊന്ന് അറിയോ ടെൻഷൻ കൂടുതല് അടിച്ചാല്
ഉം.
ചെലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ വരും പറഞ്ഞിട്ടര്യല്ല നമ്മള് ടെൻഷൻ അടിക്കാണ്ട് ചെലരെകണ്ടില്ലേ എക്സാമ് പറണാ ഒരു കൂസലും ഉണ്ടാവൂല്ല
ആഹ് ശരിയാ
ആഹ് അവർക്കിപ്പോ പാസ്സായി മതി ന്നുള്ളൊരു ചിന്തെയ്ക്കാരം പക്ഷെ ഞമ്മക്കാണേലും ഇന്ന് ഗേൾസ് പറഞ്ഞല് നല്ല മാർക്ക് വാങ്ങണന്നുള്ള ഒരു ചിന്തയില് നടക്ക്ണോരയ്ക്കാരം
അതെ
നല്ല എല്ലാത്തിനും നല്ല എപ്ലസൊക്കെ വാണം ബോയ്സ് അങ്ങനെല്ല അവർക്ക് പാസ്സായി കിട്ടിയാ മതി
പക്ഷെ അവരൂണ്ട് പഠിക്കുന്നവരുംണ്ട് പക്ഷെ അതൊന്ന് അവര് അധികം അധികം നോട്ടട്സ് ഒന്ന് നോക്ക ക്കാണ്ട് പഠിക്കുന്നവരില്ലേ?
ണ്ട് ആശ് പഠിക്ക്ന്ന ബോയ്സ് ഇണ്ട്
ഉം പക്ഷെ ഒരിക്കലും അവര അങ്ങനെ കൂടുതൽ പഠിക്കാനിരിക്കുന്നില്ലല്ലോ?
ഇല്ല്യാ
ഉം
അവർക്ക് ചെലപ്പോ ഈ പൊറത്തുന്നൊക്കെ കിട്ടുന്ന അറിവേക്കാരം
അതെ
അവര് ഒരുപാട് പൊറത്തൊക്കെ പോയിട്ട് കറങ്ങി നടക്കുന്നവർക്കാവൂലേ നമ്മള് പറഞ്ഞ ലേഡീസ് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട്
അവർക്ക് പൊതുവെ അതെ അവരടെ ചെറിയ പ്രായത്തന്നെ ഓര് ഫ്രണ്ട്സിന്റെ കൂടെയും അവിടെ വല്ല്യാ ആൾക്കാരടെ കൂടലൊക്കെണ്ടാവുമല്ലോ
ആഹ്
അതാണ് രാത്രിത്തെ ഫുഡൊക്കെയായോ?
ആഹ് രാത്രിക്കെക്ക് പ്രത്യേകിച്ചിട്ടില്ല ഉച്ചക്കത്തെന്നെ
അതെ അതോണ്ട് കുഴപ്പുല്യാ ഉമ്മയൊക്കെയോ?
ആഹ് അവിടെണ്ട് പുറത്തണ്ട് നിസ്കരിക്കലും ഓതലും
അതെ അതെ ഇയാളെ നിസ്കാരം കഴഞ്ഞോ?
ആഹ് അത് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ പഠിക്കാ ഇരുന്നക്കാണ്
ആത് ശരി ആഹ് പിന്നെ വേറെതെ ഉപ്പ പൊറത്തല്ലല്ലേ?
ആഹ് പൊറത്താണ്
കൊറേയോ പോയിട്ട്?
അല്ല കഴിഞ്ഞ മാസം ഇണ്ടായിരുന്നു.
ഓ അത് ശരി
ആ അപ്പഴാ പോയത് അ ആ യുദ്ധം ഒക്കെ ഇണ്ടായില്ലേ
അതെ അതെ ആഹ ആ
ആ സമയത്ത് ത്ത് വന്നിരുന്നു
ഒഹ് അയ്ഷെരി ആഹ് ആഹ് പിന്നെ ഇനിയിപ്പോ കൊറച്ചു കയ്യൊല്ലോ വരണെങ്കില്
ആഹ് ഇനി ഈ ഒരു കൊല്ലം കയ്യണം അടുത്ത മാസം ഈ സമയത്തക്കൊക്കെ വരുള്ളൂ അല്ല അടുത്ത കൊല്ലം ഈ സമയത്തക്ക് ആ ആ
നിങ്ങള് പോയിട്ടുണ്ടോ?
ആ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് രണ്ട് മാസക്കാട് നിന്നിട്ടുണ്ട്.
ഓ അത് ശരി ആ ആ പിന്നെ വെറെത വിശേഷം ഇനിയിപ്പം ഇന്ന് ഇനിപ്പോ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിനോ?
ഇല്ല ഇന്നില്ല ഇന്ന് അവിടെ എന്തോ ഒരു മിറ്റിങ് വന്നിട്ട് സാർ എടുത്തില്ല.
ഓ അത് ശെരി ആ ആ അവരു ഗ്രൂപ്പില് ഉണ്ടാവല്ലിട്ടുണ്ടാവല്ലേ?
ആ ഗ്രൂപ്പിലുടെ അറിയിക്കും.
അ ആഹ് ഇവിടെന്ന് നല്ല മഴയാ വൈകുന്നേരം ഒന്ന് കൊറഞ്ഞ് പിന്നെയും മഴ വന്ന്. നല്ല മഴാ
അ ഇവിടെയും ഇപ്പ ചാറിക്കൊണ്ടിരിക്കണ്ട്.
ഉം കൊലം കാലവർഷം തുടങ്ങിതൊനുന്നു.
ഉം
എന്നാ പിന്നെ വിളിക്കാട്ടൊ?
ആ ആ ശരി